ഹലോ
അലോ
ആഹ് പറഞ്ഞോ
ആഹ് എന്തൊക്കെയുണ്ട്
ആഹ് സുഖാട്ടോ അവിടെ ഫുഡ്ക്കെ ഉണ്ടാക്കിയോ ആഹ് എന്തൊക്കെയുണ്ട് ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നെക്കെ ഇഷ്ടണോ എല്ലാർക്കും
ആഹ് ഓക്കെ ആഹ് അതെ പിന്നെ പുട്ട് ഇന്ന് ഇവിടെ ഇതാണ് എന്താ പറയാ മുതിരക്കറിയും പിന്നെ മുരിങ്ങ ഒലത്തിയത് നമ്മള് ഒലച്ചിയത്‌ എന്ന പറയല്
ആഹ
പിന്നെ മാമ്പേറുപ്പേരിയും മീനുണ്ട്
ആഹ് ആഹ ഫുഡിനകത്ത് ഏറ്റവുംല്ല ഭക്ഷണത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ ഏതാ
ഇഷ്ടം മക്കക്കൊക്കെ മന്തിയാണ്
ഇഷ്ടവല്ലേ ആഹ് ഇവിടെയും മക്കള്മാർക്ക് മോനിഷ് ടം അത് തന്നെ ആയി ട്ടോ
ആഹ് ഉം ആമ ക്കത്ത് നമ്മ തനി നാടൻ ഭക്ഷണം പറ്റില്ലല്ലോ
അ ആഹ് എനിക്കാണ് പക്ഷെ സാധാ ഊണ ഇഷ് തങ്ങിട്ടോ
എല്ലാ ദിവസവും നടക്കൂലട്ടൊന്ന് അത് കെടാണ് ഒന്നാമത് അതൊക്കെ നമ്മളെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ പച്ചക്കറികളാണ് നല്ലത് ഉം
അതെയാണ് ആണ് നമ്മുടെ ശരീരത്തിന് കേടായിട്ടുള്ള കാര്യങ്ങളാണ് കൊറച്ച് ഈ പുറത്തുള്ള പോയ് ട്ടുള്ള ഭക്ഷണങ്ങൾ ഇല്ലേ. മേടിച്ച് കഴിക്കുന്നതൊക്കെ
കൊളസ്ട്രോള് എല്ലാതും ഉണ്ടാവും കൊഴുപ്പ് കെട്ടി നമ്മളെ ശരീരത്തിന് ഫാറ്റ് ലിവർ ആ ഫ്ലാറ്റ് ലിവർ ഇതൊക്കെ പൊരികളൊന്നൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ ഏത് ഭക്ഷണം പറ്റില്ല അങ്ങനെ സാദാ അരി ഭക്ഷണത്തിനന്നെ അരിഭക്ഷണത്തിന് തന്നെ മായാണ്.
അതെ
പിന്നെ നമ്മള് പച്ചക്കറികള് നല്ലോം കഴിക്കണം അത് വീട്ടില് വീട്ടില് ഉണ്ടാക്കണത് ആണ് ഉത്തമം നമ്മള് നമ്മെ വീട്ടില് എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ് എന്തൊക്കെക്കെ നമ്മള് സ്പെഷ്യല് ചെയ്യും. അല്ലെങ്കിൽ കൂടുതലും നമ്മള് മീൻകറിയും അല്ലെങ്കിൽ പ പച്ചക്കറിയൊക്കെ തന്നെ ഇടക്ക് ഇങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലും വിശേഷപ്പെട്ട താ ആഹാരങ്ങള് തയ്യറാക്ക - ന്നെട്ടോ പക്ഷേ മോൻ അങ്ങനാണെങ്കിൽ ഈ ഇറച്ചിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടം പക്ഷെ എനിക്കാണെങ്കിൽ ആ എന്ത് വാ സാധാ ഊണും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മക്ക് സാധാ ഊണിനെ നമക്ക് സാധ് അത ഒൂടാമോ ഓരു കറികള് കഴിക്കുമ്പോ ഓരോ ടേസ്റ്റുകളാണ്
സാദാ അതാണ് ഇത് മറ്റേമ്മക്ക് ഇങ്ങട്ട് മടുപ്പന്തൊക്കെ വരും നമ്മള് എല്ലാ ദിവസവും ഈ കല്യാണായാൽ ഞമ്മള് എല്ലാ ദിവസവും ബിരിയാണിയും ഇപ്പൊ മ്മള് വീട്ടിലുണ്ടാക്കണ്ന്താ അത് എല്ലാ ദീസം നമക്ക് മട്പ്പാണല്ലോ
അതെ
സാധാ ഓണത്തിന് ആ മടുപ്പൊന്നും വരൂല ഐക്കോരോ ആഹ് വെറൈറ്റി വെറൈറ്റി ഇതാണല്ലോ പലതരം ക ഇതാണല്ലോ വര്ന്നെ കറികള്. തൊക്കെ അപ്പൊ മ്മള് ഇപ്പൊ മീനായതന്നെ അങ്ങനെ മടുപ്പ് വരൂല അമ്മുക്കീ ചിക്കനും ബീഫും ഒക്കെ മുക്ക് മടുപ്പ് വരുന്ന സാധനങ്ങളാണല്ലോ
കൂടുതലും നമ്മളെ പൊർ ത്ത്ന്നൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനു ദോഷാണ് അത് പക്ഷെ അതെല്ലാരും ഒന്നും മനസ്സിലാക്കുന്നില്ലന്ന് തോന്നുന്നു അല്ലേ ഉം
കാരണം അവര് രാത്രി ആയാൽ അവര് അല്ലെങ്കി വീട്ടിക്ക് ഓർഡർ ചെയ്യും നിരാത്രി ആയാൽ പോവും ഉം വീട്ടിന്ന് പോവും ഭക്ഷണം കഴിക്കാനാണന്ന് മിക്കാ ൾക്കാരും അങ്ങനെയാണല്ലോ ഇപ്പോ ഇപ്പം
കൂടുതലും വീട്ടിലക്കെ നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും അവിടെത്തന്നെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറിക്കെ ഇല്ലേ പാകി കിളിപ്പിച്ച് അങ്ങനെ എടുക്കുന്ന ആ ഉം ന്തോ കായ്ഫലൊക്കെ ആണെങ്കി നമുക്ക് ജൈവവളം ല്ലേ രാസവളോ ഒന്നും ചേർ കാത്ത ല്ലേ ഭക്ഷ നമുക്ക് സ നമുക്ക് പാചകം ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ദോഷവും വരത്തില്ല അല്ലേ
അതെ ദോഷം വരത്തില്ല മുക്ക് ഏതുല്ല ഭക്ഷണത്തിന് വയറിന് നല്ലൊരു ഇതായിരിക്കും മറ്റ അങ്ങനെയല്ല മ്മുക്ക് വയറിള ക്കും എല്ലാ തരം അസുഖങ്ങളും ഒക്കെ ഇണ്ടാവും നമുക്ക് ൻ്റെമക്ക കൊന്നും കല്യാണത്തിന് പോവാനോ ഒന്നും പറ്റൂല പ പറ്റില്ല ആദ്യൊന്നും കുയപ്പല്ലായിരുന്നേ ഇപ്പൊ കല്യാണത്തിന് പോവുമ്പോ വയറിളക്കം ചർദ്ധിയൊക്കെ
അതാ ചെല ഭക്ഷണത്തിന്നുണ്ടാവുന്ന ആയിരിക്കും
ഏത് ത ഫങ്ഷനു പോയാ ലു ഇപ്പോ ഛർദി വയറിളക്ക അപ്പൊ ഞങ്ങള് പറയും ഞി എവിടെ പോകുമ്പോഴും നീ അങ്ങനെ കഴിക്കണ്ട സാദാ ഓണം കഴിച്ചാ മതിന്നു പറയും
ആ പിന്നാണെങ്കി ഞങ്ങ ഇവിടെ രാവിലെ ചെല ദിവ സങ്ങളിൽ പഴങ്കഞ്ഞി ഉണ്ടാക്കും കേ ട്ടോ അതെങ്ങനാറിയോ നമ്മള് തലേന്ന് രാ ത്രി തന്നെ അധികം വരുന്ന ചോറെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കൊച്ചുള്ളി അരിഞ്ഞ് പ പച്ചമുളക് ഒക്കെ അരിഞ്ഞ് തൈരൊക്കെ ഒഴിച്ച് വെക്കും എന്നിട്ട് രാവിലെ നമ്മള് അതിൻ്റൂടി ചമ്മന്തി ഒണക്ക മീന് അച്ചാ ചാറ് ഇതൊക്കെ ഇട്ട് കഴിക്കാ നല്ല ടേസ്റ്റുവാ ആ നമുക്ക് അത് ടേസ്റ്റും ആണ് ന അമ്മടെ ശരീരത്തിന് അത് ആരോ മായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥവും കൂടാണ് അത് കേട്ടാ
ആ നല്ലതാണ് ആരോഗ്യത്തിന് നമ്മള് അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ബ ബ പയഞ്ചോറ് അത് കഴിക്കാറ്ണ്ട്
ആ ആ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിക് ഇല്ലല്ലേ
ഇല്ല അങ്ങനെ വെക്കാറില്ല പിന്നെ കഞ്ഞിവള്ളം പ പയം കഞ്ഞിവെള്ളം ഇതിനെ നല്ലതാണ് മുടിക്കൊക്കെ നല്ലതാണ് പറയും അത് ചെലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് തണ്പ്പുണ്ടാവാനും മുടി വളരാനും താരം പോവാനും അയ്നൊക്കെ പറ്റും
നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ദോഷകരമായിട്ടുള്ള കാര്യങ്ങള് എനിക്ക് തോന്ന് പോറത്ത്ന്നുള്ള ഓരോ എന്താ പുതിയതരം ഭക്ഷണങ്ങുണ്ടല്ലോ വന്നി ട്ടുള്ള ഇപ്പോഴത്തെ ആ അത് കഴിഷിട്ടാണെന്ന് തോന്നും കഴിക്കുന്ന ആന്ന് തോന്ന് ല്ലേ എന്നിട്ട് പുറ ത്ത്‌ന്ന് മേടിക്കുന്ന പച്ചക്കറികളായാലും ഇപ്പം വന്ന് വിഷാംശമായിട്ടുള്ള അല്ലെ പ
ആ വിശാംശങ്ങള അതെ നമ്മള് ണ്ടാക്കി നമ്മുക്ക് വിശ്വസീനിയായി കയിക്കാ അല്ലാത്തതൊക്കെ പിന്നെ ദോഷകരന്നായിരിക്കും
അതെ
എന്താണ് ഇന്ന് ഫുഡിന് എന്താണ്
ഇവിടെ ഫുഡിനിന്ന് ആ ഇന്നിവിടെ ഊണ് ആ മീൻകറിയും, തോരനും, മോരുകറിയും, മീൻ വറത്തതുവാ കേട്ടോ
ആഹ്
ഉം ഫുഡ് ഒക്കെ ഇനി ഒണ്ടാക്കി കൊടുത്തിട്ട് ഓ
മീന് വറ്റിക്കാറ്ണ്ടാ
ആഹ് ഞങ്ങള് വറക്കും കേട്ടോ മീൻ വറക്കുന്നത് ഇവിടെ ഇഷ്ടം
അ അതായിരിക്കും ഇഷ്ട്ടോ ല്ലേ ആ അതക്കെ അതായിരിക്കും ഇഷ്ടം ഉം ഇവടയങ്ങാതന്നെ ഇവടെങ്ങാത്തന്നെ ഇഷ്ട മക്കക്ക് നമ്മള് കറി അങ്ങനെ കഴിച്ച കറി നമ്മള് കഴിക്കും മീനന്നും അവരെ കൂട്ടു
ആ അണ്ട് നമ്മള്പൊറത്തുന്ന് ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടി അതിഥിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ട് അതിന്റെ എന്തെങ്കിലും അതിനകത്ത കൊറവുകളോ കൂടുതലോ ഒണ്ടെന്നൊക്കെ ചോദിച്ചാറിയ അതൊക്കെ ഭയങ്കര ഇഷ്ട കേട്ടോ ഓര്ത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാനും നമുക്കിഷ്ട ട്ടോ അങ്ങനെ നമുക്ക് ഒന്നുകൂടി അത് ആ
എന്തൊക്കെ ബിരിയാണി ഒക്കെ വെക്കോ
ആ ബരിയാണി ആ ബിരിയാണി ഒക്കെ വെക്കും കേട്ടോ അത്ക്ഷെ എഴിവൊന്നുല്ല മന്തി വെച്ചിട്ടില്ല ബിരിയാണി വെച്ചിട്ട് ണ്ട് കേട്ടോ എപ്പൊഴും വെക്കത്തില്ല കേട്ടോ
ആ എങ്ങനെങ്ങെ വെക്കാറ് ബിരിയാണിക്കെ എങ്ങനെയാ വെക്കാറ്
ആ അത് വെക്കുന്നത് നമ്മള് ആ അരി ഈ എന്തുവാ അരിയാണെങ്കി വെള്ളത്തി കഴുകി മൂന്നാല് വെള്ളത്തി കഴുകിയിട്ട് അത് വെള്ളത്തി കുതിർക്കാൻ വെക്കും കേട്ടാ
ആങ്ങന ക്കൂലേ ഞങ്ങള് തിളിപ്പിച്ച് ഊറ്റിയാ വെക്കാറ്
ആണോ ഞങ്ങളാണെങ്കി അത് കുതിർക്കാൻ വെച്ചിട്ട് പിന്നത് ആ എങ്ങനെ ചൂടുവെള്ളത്തിടോ അരി
ആ തെളപ്പിക്കും തെളപ്പിച്ചിട്ട് വേവിച്ചും എന്നിട്ട് മസാലയൊക്കെ വേവിച്ചിട്ട് അതിന്റെ മുകളില് ഇടും
ആഹ് ഞങ്ങള് ചൂട് വെള്ള ട്ട് വെച്ചിട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞി അത് ചോറ് വേവിക്കാൻ വെക്കും അരി വേവിക്കാൻ വക്കും എന്നിട്ട് അതിനാത്ത് നാര ഇങ്ങെ പിരിഞ്ഞു വെക്കും ഈ അന്നേരം ചോറ് അരിങ്ങ ഒട്ടാതെ ചോറ് നല്ലതായിട്ട് കി പിന്നെ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഊറ്റിയെടുക്കും അപ്പറ്റേക്ക് നമ്മ നമ്മള് അവിടെ ഉള്ളി ആ അരിഞ്ഞ് വ എണ്ണേ വയറ്റി അത് വെക്കും അന്ന്ട്ട് എറ- ഇച്ചി കറി സെപ്പറേറ്റ് നമ്മള് അത് പ്രത്യേകം നമ്മള് മാറ്റി വേറെ കറി വെക്കുക ഇറച്ചി കേട്ടോ എന്നിട്ട് ആ നിങ്ങ അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ
ആഹ് ഞങ്ങള് അങ്ങനെ തന്നെ ഉള്ളിയൊക്കെ വാട്ടി പിന്നെ ചീരുള്ളി ചീരുള്ളില്ലേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ഇതാക്കിട്ട് തക്കാളിയ ഒക്കെ ഇട്ട് ഒക്കെ വാട്ടും എണ്ണേല് അതായത് മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇതാക്കിട്ട് ചിക്കൻ ഇട്ടിട്ട് പിന്നെ അത് അത് അത് വെച്ചിട്ട് ആ ചോറ് മുകളില് ഇടും
ആഹ് പിന്ന ഞങ്ങളുടെ ഇവിടെ വിശേഷപ്പെട്ട എന്തേലും ദിവസം പറയവാണെങ്കിൽ നമ്മളെ പരിപ്പ് കറി പപ്പടം ഇതൊക്കെ നമ്മള് പ്രത്യേകം ഉണ്ടാക്കും കേട്ടോ അത് പിന്നെ ആ അത് പിന്നെ ഈ മരുന്ന് കൂ കുഞ്ഞു പിള്ളാര് ഉണ്ടെങ്കിൽ അവർ കഴിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആഹാരാണ് ഈ പരിപ്പുകറിയും പപ്പ
ആഹ് മക്കക്കൊക്കെ ഇഷ്ടാ
ആഹ് നിങ്ങള് പുറത്തൊക്കെ പോയ് ഭക്ഷണം ഭക്ഷണം കഴിക്കുവോ
ഞങ്ങൾ അങ്ങനെ പോവാറില്ല ഇടയ്ക്കിടൊക്കെ പോവുള്ളൂ
ആഹ ആ പിന്നെ ഏറ്റവും ഇഷ് ഇഷ്ടോള്ള ഭക്ഷണം എന്താ
ആപ്പ പച്ചക്കറികളും സാമ്പാറൊക്കെ ഇഷ്ടാ
ആ ആ രാവിലെ ഇങ്ങനെ സാമ്പാറൊക്കെ വെയ്ക്കുവോ അതോ ഉച്ചക്കാണോ വെയ്
ആഹ് ചക്കത്തി കാരല്ലാം
ആല്ലേ ഉം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം സാധാ ഊണാ കേട്ടോ ചോറ് മീൻകറി നമ്മള് ആ പരിപ്പ് കറി അങ്ങത്തെ പപ്പടം അങ്ങനെ അന്തൊക്കെ തോരൻ, അവിയൽ അതൊക്കെയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ട ചോർ
ഹും അതൊക്കെ വെക്കൂലേ
അതെ നമ്മള് അങ്ങനെ പുറത്തു പോയി അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ലാട്ടോ അബൂർ ഇടയ്ക്ക് എങ്ങാണ്ട് പോകത്തുള്ളൂ എപ്പോഴും അങ്ങനെ പോകത്തില്ല
ആഹ് എ ഇപ്പ പോന്ന നല്ലതല്ലല്ലേ ചേ ഉ നമ്മളെ കരുതി നമ്മുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്
അതെ ഭഷണം ഇപ്പം എല്ലാം
സുഖം സൗകര്യം നോക്കിട്ട് കാര്യല്ലല്ലോ
എന്താ നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണംല്ലോ
ആഹത ഹലോ
അ ആപറഞ്ഞോ
ആ പിന്നെ എന്തൊക്കെണ്ട്
പിന്നെ ഞങ്ങള് ഇതെല്ലാം ഭക്ഷണമൊക്കെ പാദ്യം ചെയ്ത് ഞങ്ങള് കഴിക്കുവമായിുന്ന
വീനാരം മക്കൾക്ക് ഇതൊക്കെ വേണോ ചായക്കടിയൊക്കെ വണോ
ആഹ അത് ഞാാനിവിടെ ആണെങ്കേ ഉഴുന്ന വട ഉള്ളിവടയൊക്കെ തയ്യാറാക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ഉ അവിടെ ങ്ങനെ ചെയ്യും
ഉ വെടിമക്കളക്കെ കല്ലാന്ന ഭയങ്കര കച്ചറിയാണ്
ആആ വീട്ടിൽ തന്നെ തയ്യാറാക്കുവോ
ആ വീട്ടില് ഇവിടെ ണ്ടാക്കാറുണ്ട് ഇന്തന്നലെ മക്കളെ പറയാന്ന്